അത് ഞാൻ പിന്നെ പറഞ്ഞു തരാ ഹലോ പിന്നെ പറഞ്ഞരാ ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
സ്കൂൾട്ട് വന്നോ മക്കള്
ആഹ് ഇന്ന് സ്കൂളിൽ പോയില്ല ഇന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപയായിരുന്നു അല്ലെ വർക്കള് ഉണ്ടായിരുന്നു അത് ചെയ്യിപ്പ ചെയ്യുന്നത് എന്നെ ഹോസ്പിറ്റലില് പോണമായിരുന്നു ആള്ക്ക് പല്ല് പല്ല് പല്ല്
ആഹ് പല്ല്ന്ല്ലേ
പല്ല് പല്ല് പോടായി പോയി ഒരു മുട്ടായകളല്ല ഒരു ചി ക്കന്റെ കാല് കടിച്ചതാണ്
ആഹ് അങ്ങനട്ടെന്തേ പൊട്ട്യോ പല്ല്
ഞാ പല്ല് അവിടെ ചെറുതായിട്ടൊന്ന് ഇളവിയതായിരുന്നു ഇപ്പൊ ഒരു വർഷത്തി കൂടുതലായേര്ന്ന് ആായായിരുന്നു അത് ഇളവിയ സ്ഥലത്ത് ചെറുതായിട്ട് ഫുഡിന്റെ വേസ്റ്റ് കയറിയിരിക്കും അപ്പൊ ഞാന് അവളെ അയില് ഞാനയ്ല് ബ്രഷ് വെച്ച് തോണ്ടി തോണ്ടി കളഞ്ളഞ്ഞളഞ്ഞത് പല് പൊടിഞ് പൊടിഞ് പൊടിഞ് അവിടെ വല്ല്യൊരു ഹോള് കണക്കായി
ആഹ് ആഹ് അ ഇങ്‌ട്ത് റൂട്ട് കനാലേയ്യേ
ആഹ് റൂട്ട് കാനാലെയ്യാ താൽക്കാലികമായും റൂട്ട്കനാലെയ്ത് വക്കാനേറ്റുള്ളൂ അല്ല പെർമനന്റായിട്ട് ചെയ്യണ്ടന്ന് പറഞ്ഞു കാരണം അത് ഇളകി പോകുന്ന പാൽപ്പല്ലുകളളാന്ന് പറഞ്
ആഹ് ആഹ്
പ്പ തൽക്കാൽത്തിനാക്ക്യച്ചി
ആഹ് പത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആഉമ്പോ അതളവി പോവൂന്ന് പറഞ്ഞ്
ആഹ് അപ്പൊ എത്രായിന്
ഇപ്പോ എട്ട് വയസ്സ്
ആഹ് ആഹ്
അതുവരെ നമ്മ അതുവരെ ഇങ്ങനെ വെറുതെ വെച്ച് ഇന്നാല് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ആദ്യം അവര് പറഞ് ഒന്ന് ചെയ്യണ്ട അതെളകി പോകുന്നതാ അവര് ആന്റിബയോട്ടിക് തന്ന് വിട്ട് പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരാ പറഞ്ഞത് ഇങ്ങെനേ വെ ഇൻഫെക്ഷൻ ആവും ഉള്ളിൽ ഇൻഫെക്ഷൻ ആയായിരുന്നു ഉള്ളിൽ പല്ലിൽ ഭയങ്കര ഇൻഫെക്ഷൻ ആയായിരുന്നു അപ്പോഴത്തേക്ക് ആദ്യം അവര് മറ്റൊരു ഹോസ് പിന്നെ ഇന്ന് ആന്റിബയോടിക്ക് ആന്നുകൊണ്ട് അങ്ങനെ വലുതായിട്ട് ഇതായില്ല
ആഹ് ആഹ്
ഇതിന്റത് പിന്നെ രണ്ടാമത് കൊണ്ടു പോയപ്പോഴത്തേക്ക് അവര് പറഞ്ഞ് ഇതിങ്ങനെവെച്ചാ ശരിയാവൂലാ നമ്മുക്ക് ഇത് താൽക്കാലികായി അടച്ചിടാന്ന് പറഞ്ഞു ഇങ്ങനെ ഇപ്പ അടക്കാൻ കൊണ്ടുപോയതായിരുന്നു ഞ്ഞിപോ അടുത്ത ആഴ്ചയും കൊണ്ടുപോണം ഒര് ഒര് ഒന്നരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ട് പോണം ഫുൾ - ഫുള്ളൊന്ന് അടക്കാൻ
ആഹ് ഇപ്പൊകുറച്ച് അടച്ചിട്ടുണ്ടാവുള്ളൂ
ആഹ് ഇപ്പൊ ചെറുതായിട്ട് അവര് ക്ലീനൊക്കെ ചെയ്ത് ഉള്ളില് പഞ്ഞിയൊക്കെ വെച്ച് എന്തരൊക്കെയ ആയിട്ട് കുത്തിയും ഒക്കെ ചെയ്ത് നല്ല വേദന ഉണ്ടായിരുന്നു
കരഞ്ഞോ
കരയാതിരിക്കാൻ വേണ്ടി സോപ്പിട്ട് ഓരോന്ന് വേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ആഹ് അതുകൊണ്ട് മോള് മോള് മോള്
ആഹ്
അവിടെ ഇവക്ക് താ ക്കൊച്ചി ഇളയച്ചിരി മൂന്ന് നാല് വയസ്സുള്ള പിള്ളരെ വന്നപ്പോയത്തേക് ആഹ് ഡോക്ടർ പറഞ്ഞ് ഇവരെല്ലാം കൊച്ച് പിള്ളരാ നീയാണ് വല്ല്യ കൊച്ച് അപ്പഴത്തേക്ക് അനങ്ങാതിരുന്ന നാണ നാണക്കേടാണ് ചേച്ചി കരയുന്നത് കേട്ടാൽ ഈ പിള്ളേർ പിന്നെ എന്തിര് വിചാരിക്കുംന്ന് പറഞ്ഞോണ്ട്
ആഹ് ആഹ്
അപ്പഴത്തേക് ഈ കൊച്ച് അയിന് ഇത് കഴിഞ് എറങ്ങിയപ്പഴത്തേന് ഇതിനെകാല് ഇച്ചിരി കൂടെ വലിയൊരു കൊച്ചുവന്ന് ഭയങ്കര നീറ്റലവടെ അപ്പം അപ്പൊ അവിടെ കടന്ന് ഭയങ്കര പ്രശ്നമായി ഇത് പ്രശ്നാക്കി ഇന്നേക്കാളും വലിയ ആൾ വന്ന് കരഞ്ഞിട്ട് ഞാൻ ഇത്രയും വേദന സഹിച്ചെന്നും പറഞ്ഞോണ്ട് ഇതാക്കി അപ്പൊ ഞാൻ പറഞ്ഞ് സോപ്പിട്ട് കരയണ്ട അവളുടെ പല്ലിനല്ലേ? അത് നിന്റെ പല്ലിനല്ലേ അത് ശരിയാവണ്ടേന്ന് ചോയിച്ച്
ആഹ്
അപ്പൊ അനങ്ങാതിരുന്ന്
അവിടെ അടുത്താണോ ഹോസ്പിറ്റല്?
അടുത്തല്ല ഇച്ചിരി പോണം ഒര് അര മുക്കാ മണിക്കൂറുണ്ട് അരാ മുക്കാ മണിക്കൂറ്ണ്ട്
എങ്ങനെ ഓട്ടോക്കോ പോയി?
അല്ല ബൈക്ക് പോയത് ഇക്ക കൊണ്ടുപോകും
ആഹ് ആഹ്
ഉം
ഇങ്ങള് വണ്ടി വിടോ?
ഇല്ല ഞാൻ ഓടിക്ക ഓട്ടിച്ച് ഓട്ടിച്ച് പഠിക്കാൻ നോക്കിയായിരുന്നു അപ്പറത്തെ വീട്ടിലെ വാഴ ഇടിച്ചിട്ടോണ്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു ആഹ് ഞാൻ വീണില്ല വല്ലോന്റെ വാഴ വാഴ തള്ളിയിട്ടതെ ഒള്ളു വാഴ ഇടിച്ചു പറിച്ചിട്ട് വാഴേം വീണ് വണ്ടി അങ്ങ് കളയും ചെയ്തു ഞാൻ അപ്പറത്ത് എടുത്ത് ചാടുകയും ചെയ്തു എനിക്കൊന്നും പറ്റിയില്ല
ആഹ്
അതുകൊണ്ട് പറഞ്ഞ് ഇനിയിതിമ്മെ തൊടണ്ടന്ന് പറഞ്ഞു ഇല്ലയില്ല എടുക്കണംന്ന് ആഗ്രഹവുണ്ട് അല്ല പിന്നെ ഒരു പ്രാവിശ്യം അല്ലാതെ ഇക്ക ആണെങ്കി പിന്നെ അഞ്ചേ പോയിട്ട് വന്നപ്പം ഒരു പ്രാവിശ്യാണെങ്കിലേ എന്നെ ബേക്കി ഇരുത്തിട്ട് ഇവടെ നമ്മുടെ റോഡ് ഓട്ടിച്ചു കാണിച്ച് തന്നായിരുന്നു ഒരു പ്രാശ്യം ജസ്റ്റ് ജസ്റ്റൊന്ന് ഓടിച്ച് പിന്നെ ഞാൻ തൊട്ടിട്ടൊന്നുവില്ല അ അറിയാ എന്നാലും ഒരു വിധം അങ്ങനെ എടുക്കത്തൊന്നുവില്ല
ആഹ് ആഹ്
പേടിയ
ഉം ഉം
കയ്യിന്നാണം പോയ എ എല്ലാം എല്ലാം തീ തേഞ്ഞു വരുകയോ മുറിഞ്ഞു വരുന്നോ എനിക്ക് പേടിയാ
ആഹ്
കാല് അനങ്ങാതിരുന്നവര് നടന്ന് പോന്നങ്കില് കൊറച്ച് കൂടെ ബെറ്ററ്
ആഹ് ഞാൻ ഇതേപോലെ കൊറേച്ചെങ്ങനെ പഠിച്ചല്ണ്ട്
പഠിച്ചാ അങ്ങനെ
പഠിച്ചൂ വെച്ചാല് രണ്ടൂ മൂന്ന് ക്ലാസ്സിന് പോയിന്
ആഹ് ക്ലാസിന് പോയി പഠിച്ചു സ്കൂളില് ഡ്രൈവിങ് സ്കൂളില്
ആഹ് മൂന്ന് ദിവസം പോയി പോയാണ്ട് പിന്നെ ഗ്ര ഇവിടെ അടുത്ത് ഗ്രൗണ്ട് ഇണ്ട് അവിടന്ന് ഇങ്ങനെ കുറച്ച് ഓടിച്ച്നോക്കും വൈകുന്നേരം അങ്ങനെ
ഉം ഉം ലൈസൻസ് കിട്ടിയോ ലൈസൻസ് എടുത്തോ അങ്ങനെ
ഇല്ല എടുത്തിട്ടില്ല ഞാൻ മുഴുവനായില്ല പഠിച്ചിട്ട്
തുടങ്ങിയതേ ഉള്ളോ
ആഹ് തൊടങ്ങിട്ടുള്ളൂ എന്നാലും ഇങ്ങനെ പുടിച്ചാതെ പോവും ആരും പിടിച്ചൊന്നും വേണ്ട ആരും സഹായല്ലാതെ തന്നെ പോകും
എനിക്ക് എനിക്ക് പേടിയാണ് വീണു പോയാലോ എന്നൊരു പേടി
ആഹ്
അതുകൊണ്ട് ഞാൻ പോവത്തില്ല
ആഹ് പിന്നെ ഇന്നലെ അതേപോലെ ഓട്ടിയപ്പോ വെയില് ഇണ്ടായപ്പോ ഇങ്ങനെ തായേണ്ട് ജലദോഷം ചൊമയും ഇതൊക്കെ ഉണ്ട്
ആഹ് ഹോസ്പിറ്റലി ഹോസ്പിറ്റലി പോയില്ലേ
ഓഹ് ഹോസ്പിറ്റലില് പോയി കാണിച്ചു പോന്ന്ണ്
ഉം
മരുന്നൊക്കെ കിട്ടീണ് പിന്നാ ജലദോഷത്തിന്റെ ഗുളിക കുടിച്ചാല് ഉറക്കം തൂങ്ങല്തന്നെ
ആഹ് ഒരു ചെറിയൊരു ഗുളികല്ലേ
ആഹ് ചെറുത് ആ കുടിച്ച പിന്നെ രാവിലെ ഒക്കെ നീച്ചണേ കുറച്ച് പണിയാ
ഉം ഉം
രാവിലെ ഇവർക്ക് പണിയൊക്കെള്ളൂണ്ട് നേരത്തെ നീച്ചും വേണം
ആഹ് ആഹ് ഇങ്ങള് ആഹ് ഹസ്ബൻ്റ് എവിടെ
ഇവിടെണ്ട് ആ നാട്ടിലുണ്ട്
എന്തിനാ ജോലി എങ്ങനാ
അതിങ്ങനെ തറപ്പണിക്കാരൊപ്പം പോകും
ആഹ് തറപ്പണിച്ച് വീട് പണിടെ ആഹ് ഓക്കെ ആഹ് ആഹ്
തറപ്പണിക്കാരൊപ്പങ്ങനെ പോവും അപ്പം രാവിലെ പോ നീച്ചൊയ് ആറണി ആവുമ്പോ നീച്ചും ഉം ചായീം കട്യോക്കാവണം
ആഹ്
പിന്നെ അപ്പതന്നെ നീച്ച്ട്ട് ആറണിക്ക് കുട്ട്യാളെ മദ്റസ് സുബൈക്ക്ണ്ട് അപ്പം ആറ് മണിക്ക് മദ്രസ് തൊടങ്ങും ആറ് മണ്യാവുമ്പോത്തിന് ഇവ്ട്ന്ന് കൊണ്ടോവും
ആറ് മണിക്ക് തൊടങ്ങോ
ആഹ് അത് ഏഴ്, എട്ട്, ഒമ്പത് അങ്ങനെ ക്ലാസ്സ്ള്ള കു ട്ട്യേക്ക്
ഇന്നാ ആഹ് എത്രേസാ ഏഴ്, എട്ട്, ഒമ്പത്
ആഹ് ഏയ്, എട്ട് ഒമ്പത് ക്ലാസ്സ്ള്ള കുട്ട്യേക്ക് ആറ് മണിക്കൊടങ്ങീട്ട് ഏയരക്ക് കയ്യും പിന്നെ ഈ ഏഴിന്റെശം മറ്റേ ചെറ്യേ കുട്ട്യേക്ക് ഒന്ന് തൊട്ട്ള്ളെ
ആഹ് ആഹ് അല്ല ഇവടെ ഒക്കെ ആണെങ്കില് എത്ര വല്ല്യ ക്ലാസ്സ്കളായാല് ആറേ മുക്കാലിനാ സ്കൂളൊള്ള ദിവസങ്ങളിലൊക്കെ തൊറക്കുന്നത്
ഏഹ്
ഇല്ലാത്തോസം എല്ലാർക്കും ഏഴ് മണിക്ക് പിന്നേ ശനിയും, ഞായറൊക്കെ ഇണ്ടെങ്കി ഏഹ് ഓഹ് പത് പത്ത് മണി വരെ വല്ല്യ പിള്ളേരെ ഇരുത്തും കൊച്ചു പിള്ളേരെ ഒമ്പത് മണിവരെ ഇര്ത്തത്തൊള്ളു
അല്ലാ എല്ലാര്ക്കും ഒരേ ടൈമിലാ തൊടങ്ങാ?
അല്ലാ ആഹ് ഇത് പല സെക്ഷനായിട്ട് പല ആഹ് പിന്നെ ബ്രാഞ്ചുകളിലായിട്ടാ
ആഹ്
പൾ മദ്രസാ പള്ളി വല്ല്യ പള്ളീല് മദ്രസ്സാ ഹാളില് വെച്ചെല്ലാ ആഹ് നമ്മക്കിവടെ പള്ളി പണി നടക്ക്ന്നേ ഒള്ള്
ആഹ്
ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ ഓരോ സ് സ്ഥലത്തെ ബ്രാഞ്ചുകളിലായിട്ട് അവടെ ഇത്ര അര ക്ലാസ്സ് ഒന്ന് ക്കെ വൈകുന്നേരത് ത്താണെങ്കി രണ്ട്, മൂന്ന് രാവിലെ അങ്ങനെ
ആഹ് അങ്ങനെ ഇവടെ വൈകുന്നേരെല്ലാ
എല്ലാം ഒര്മിച്ചാണല്ലേ
ആഹ് ഒര്മിച്ച് പറഞ്ഞാല് ആദ്യ ആറ് മണിക്ക് ഒര് ഏയ് ഏയ്, എട്ട്, ഒമ്പത്, പത്ത് ക്ലാസ്സിലെ കുട്ട്യേക്ക് പ്ലസ് വണ്ണും പ്ലസ് ടൂണ്ട് ഇവടെ മദ്രസ്സ് ആഹ് ആഹ് ഓൽക്ക് ആറ് മണി തൊട് ട്ട് ഏയെര വെരെ പിന്നെ അഞ്ചു വെരെള്ള കുട്ട്യേക്ക് ഒന്ന് തൊട്ട് അഞ്ചു വരെള്ള കുട്ട്യേക്ക് ഏയെര മുതല് ഒമ്പതേകാല് വരെ
ഇവടെ മൂന്നാം ക്ലാസ് വരെ ഓരോ ബ്രാഞ്ചൊള്ളാ നാലാം ക്ലാസ്സു മുതല് വല്യ പള്ളീല് അങ്ങ് പോണം അവടെ വല്ല്യ മദ്രസ്സാ ഹാളില് പോണം
ഏഹ്
അത് രാവിലേം വൈകുന്നേരത്തും കാണും അതായത് കൊച്ച്ങ്ങക്ക് രാ വൈകുന്നേരത്താണെങ്കി വെല്ല്യവർക്ക് ഇതായിരിക്കും വൈകുന്നേരത്തായിരിക്കും പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്കൂൾ സ് സൗകര്യം അനുസരിച്ചാ അവര് ഇവിടെ വെച്ച് കൊടുക്കുന്നെ
ആഹ് ആഹ് മഴെയെക്കെ വെര്ന്ന്ണ്ടിവടെ അവടെ ഇണ്ടോ വെര്ണ് ണ്ടോ?
ഇവടെ ഇന്ന് മഴയില്ലാ ഇപ്പഴും മഴയൊന്നുല്ലാ നല്ല തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാ ഇന്ന് നല്ല വെയിലായിര്ന്ന് ഉം ഇത്രേം ദിവസം നല്ല മഴ പെയ്തെയാന്ന് പറയത്തില്ലാ അത്രയ്ക്ക് വെയിലാ ഇന്ന് അടിച്ചത്
ആഹ് ഇവടെ നല്ല മയക്കാറും മയെക്കെ ഇണ്ട് ഇപ്പം ഇവടി അങ്ങനെ നൽ നല്ല വെയിലേനി ആ മഴ പെയ്ത ഒരു മേനിയൊന്നുല്ലേനി
ഉം നല്ല കാറ്റടിക്കുന്നൊണ്ട്.
ആഹ് കാറ്റും മയക്കാറും ഒക്കെ വെരുന്ന്ണ്ട്
ഉം
ഇവിടെ ഇന്നാൾ ഒരു ദിവസം ഇടിയും മഴയും കറണ്ടും വെള്ളമൊന്നും ഇല്ലേനു.
ഈ ഇടയ്ക്ക് ഇപ്പഴത്തെ ഈ മഴയ്ക്ക്.
ആഹ് അതിനെ ഈ ലാസ്റ്റ് മഴയ്ക്ക്.
ഉം ഉം
പേരും കാറ്റടിച്ചില്ലേനി അന്ന് നല്ല കാറ്റ് ഇങ്ങോട്ട് പോസ്റ്റ് മര മരത്തുമ്മയ്ക്ക് വീണ് ആരും പോസ്റ്റും. ആഹ് പോസ്റ്റും മരവും ലൈൻ ഒക്കെ പൊട്ടി ആകെ വെള്ളമില്ലാതെ മൂന്നാലു ദിവസം കുടുങ്ങി.
ഉം
ഇന്നലെ വന്നത് വെള്ളം.
പൈപ്പിലെ വെള്ളം ആണോ?
ആഹ് പൈപ്പില് വന്നു.
കിണർ ഇല്ലേ?
കിണറില്ല.
ഉം കുഴിക്കാൻ കുഴിക്കാൻ പറ്റാത്തതാണോ അതോ അല്ലാതെ കിണറ്.
അല്ല കിണറ് ഞങ്ങൾക്കില്ല.
ഉം ചെല സ്ഥലത്തൊക്കെ പാറയാവുമ്പോഴേ കുഴിക്കാൻ പറ്റൂലല്ലോ?
ഏഹ് അല്ല ഞങ്ങൾക്ക് കിണറില്ല, പിന്നെ ഏട്ടന്റെയിലുണ്ട് ഇവിടെ.
ആഹ്
ഉം പ്പെ ഇവിടെ ഭർത്താവിന്റെ ഏട്ടന്റെയിലുണ്ട്, ഓല് തന്നെ പിന്നെ അങ്ങനെ. കുടുങ്ങുമ്പോ കടിച്ചു.
ഉം മോട്ടറിയിട്ട് എടുക്കുവോ ഒരു മോട്ടർ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവോ?
ആഹ് ഒരു മോട്ടറിന്ന് തന്നെ അങ്ങോട്ട് എങ്ങോട്ടും പൈപ്പ് കണക്ഷൻ കൊടു ത്ത് അപ്പൊ അങ്ങനെയൊക്കെ കുടുങ്ങുമ്പോ അങ്ങനെ ഒക്കെ.
ഇച്ചിരി പൈപ്പിലുള്ള കൂടെ ഉപയോഗിച്ചല്ലേ പറ്റോ?
ആഹ് ആഹ് അപ്പൊ അങ്ങനെ കൊറച്ച് ഒക്കെ എടുത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും.
ഉം ഉം കഴുവാനും പേരക്കാനും ഒക്കെ.
ആഹ് അതാണ് ഈ വെള്ളം എടുക്കും.
ആഹ് ഉം എന്നാ ശരി ആഹ് അന്നെങ്കിൽ ശരിയേടെ.
ആഹ് ആയിക്കോട്ടെ എന്നാ.